ഹലോ
ആഹ് പറഞ്ഞോളി
വോ
ആഹ് കേൾക്കുന്നുണ്ട്
ഉം എന്താ എന്തൊക്കെയാണ് ആണോ ഏ പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷങ്ങള് ഇവിടെ വിമാനം പോകുന്നുണ്ട് ഒറ്റവിളി ആഹ് ആഹ് ആ ഞാ നിങ്ങളവിടെ കുറച്ചു താന്നി തക്കണ വിമാനം പോവുക
ആഹ്
എങ്ങനെ അവിടെ എന്തൊക്കെയാ സുഖം മക്കളൊക്കെ പോ ആഹ് വിമാനത്തിൽ കേറൻ പോണം വിമാന ത്തില എവിടെ എന്നോ എത്രയാ അയ്യായിരം രൂപക്കോ എത്രോ ഇതേ പോൽ തന്നെ ഇണ്ട്ന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ കൊച്ചിക്കറ്റ് ഇതേപോലെ തന്നെ ഇവിടുന്ന് എങ്ങനെണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നമക്ക് പോയിട്ടൊന്നും ഇല്ലെട്ടോ എണ്ടെന്നു പറയുന്നണ്ട് ഇള്ളതാനോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയുല്ല എനക്ക് എനക്ക് ഭയങ്കര ഇഷ്ട്ടാണ് വിമാനത്തിൽ കയറാൻ ഞാൻ ഇതുവരെ വിമാനം കണ്ടിട്ട് കേറിയി പറ്റില്ല ഇതുവരെ അങ്ങനത്തെ അതിനുള്ള എങ്ങനെയാണ ആദ്യമൊക്കെ ട്രെയിൽ ആയിരുന്നു ട്രയില് എനിക്കിതെപോല തന്നെ എങ്ങനെ കേയറല് എങ്ങനെ എങ്ങനെക്ക പക്ഷെ ട്രെയിനിൽ കേയറിയിട്ട് എനിക്ക് ഒരത് തോന്നിയിട്ടില്ല ബസ് അതിനേക്കാട്ടിൽ എനിക്ക് തോന്നുന്നു ബസിൽ ആണ് ബസിലെ കാഴ്ച ട്രെയിനിൽ അത്ര അ ബസ് കാണുന്നെ കാഴ്‌ച പോലും ട്രെയിനിലുകാണില്ല ട്രെയില അത്ര സ്പീഡിലല്ലേ പോവവാ ഇല്ല ഇന്നാൻ ട്രെയില് ആ ട്രെയിനിൽ കേറിയിട്ടുണ്ട് ഞാനിതുപോലെ ഒരു മൂന്നാല് വട്ടം ട്രെയിനിൽ കേറിയിട്ടുണ്ട്
ഏഹ് ഞാൻ തീ ട്രെയിനിന് തീരെ കയറിയിട്ടില്ല
ഇല്ല ല്ലേ അവിടെ നമ്മള് നമ്ള് ബസ്സില് ഇങ്ങനെ പിടിച്ചു നിക്കണില്ലേ അങ്ങനെ പിടിച്ചു നിക്കേണ്ട ആവ ഒന്നും ഇല്ല ട്രെയിനില്
ആഹ ഇരിക്കാനൊക്കെ സീറ്റുണ്ടാവും
ആഹ് ഇരിക്കാനന്ന് പറഞ്ഞലു നമ്മക്ക് നമ്മള നമ്മള് ജനറൽ കേയറുമ്പോ നമ്മക്ക് എങ്ങനെന്ന് ചോയിച്ചാല് ഇരിക്കാനൊക്കെ സീറ്റ് ചെലപ്പം കിട്ടുള്ളൂ പക്ഷെ നമ്മള് ബുക്ക് ചെയ്ത് കേറും നമ്മള് ദൂരയാത്രക്കൊക്കെ നമ്മള് ബുക്ക് ചെയ്ത് കയറുവല്ലോ ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ കേയറുമ്പോ പിന്നെ നമുക്ക് ഇരിക്കാനും ആ സീറ്റില് കിടക്കാനും അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവും ഞങ്ങളു ഇതേപോലെ തന്നെ ബുക്ക് ചെയ്തിട്ട് ഇതുവരെ ട്രെയിനിൽ കേയറിയിട്ടില്ല ഞങ്ങളിപ്പോ ഇതില് എന്താണ് ബുക്ക് ചെയ്യാതെ അതേപോലെ തന്നെ ഒന്ന് രണ്ട് കല്യാണങ്ങളിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങള ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതേപോലെ തന്നെ എവിടക്ക് പോയിരുന്നു എന്താണ് നമ്മള ഇതൊക്കെ എന്താണ് അങ്ങോട്ട് പറയാ ഇ കിട്ടുന്നില്ല ഏർവാടിൽ പോയി രുന്നു ആ സമയത്ത് ഞങ്ങൾ ട്രെയിൻ ആ ആ ട്രെയിനക്കാണ് പോയത് ട്രെയിനിലാണ് പോയത് പക്ഷെ അന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഞങ്ങള് പോയത്
ഏർവാടക്കായി ട്രെനി പോയ അമീർമാരുണ്ടാവോ ഞമ്മക്ക് നമ്മൾ സ്വന്തമായിട്ട് പോവാ എന്താണ്
അമീർമാരുണ്ട് ഗ്രൂപ്പഴാണ് പോയത് നമ്മള ഇങ്ങനെ നാട്ടിൽന്ന്
ഞങ്ങളു ഒരു കുറി പോയിന് ബസ്സിലാ പോയത്
ബസ്സിലല്ലേ പോയത് ഞങ്ങള് ബസ ബസ്സിലും പോയിരുന്നു ബസ്സിൽ ഇതേപോലെ തന്നെ ഞങ്ങള് അതേപോലെ തന്നെ എന്താ സിക്കന്ദർമല ആദ്യം സിക്കന്ദർമലയിലും പോയി പിന്നെ വേറെ ഹ് നിങ്ങള് മല കയറിട്ടുണ്ടോ എമാലേ ഞാൻ പറയാ
ആയിരം സ്റ്റെപ്പില്ലരും മലേന ഹ് ഹ കേറി കേറി കേറാൻ കുഴപ്പല്ല ഇങ്ങിട്ട് ഇറങ്ങുമ്പോഴാണ്
കൊരങ്ങന്മാരോ അപ്പുറത്തെ സൈഡില് പൊത്ത സൈഡിലു ഒരു ചെരുപ്പ് വരെ നമ്മൾ എന്ത് ചെയ്യണം കയ്യിലൊന്നും വരാ പിന്നെ ചെരുപ്പാണെങ്കിലോ കയ്യ പിടിച്ചാതെ ഇറങ്ങിയാൽ നമ്മളൊന്നാ വൈദി വീയും ചെയ്യും അവിടുത്തെ ആ മേലെ കയറി കേലിൽ ഉണ്ടാവുന്ന ഒരു ണ്ടല്ലോ കൊറച്ചാണ്ട് കേറിയ പിന്നെ അങ്ങട്ട് തായോട്ട് അങ്ങോട്ട് നോക്കുമ്പോ ഒരുപാട് ബിൽഡിങ്ങുകളും മരങ്ങളും തേപോലെ തന്നെ ഒരു ഒരു അടുത്തടുത്ത് അവിടെ ത്യം പറഞ്ഞ അടുത്തടുത്തടുത്ത്
ആ അടുത്ത അടുത്ത് ആ
പറയ അല്ല നമ്മളാ അവിടെ മധുരൽ നിന്ന് മധുരൽ കുറച്ചു നേരൊക്കെ വണ്ടി അവിടെ നിർത്തിയിട്ടാണ്ട് ഞമ്മള് ഭക്ഷണം ല്ലെ ഞങ്ങള് ബസ്സിൽ പോയ സമയത്ത് ഞങ്ങള് ഭക്ഷണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മ് അവിടുന്ന് ഭക്ഷ സാരി ണ്ടാക്ക ചെയ്യാ അപ്പം
ആ ഞങ്ങള് പോയന്ന അങ്ങൻതന്നെ ബസ്കാര്ണ്ടാക്കിക്കന്നു
അവിടെ ആ സിക്കന്ദർമലന്റെ അവിടെക്കെ താഴായിട്ട് ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിടുന്ന്ണ്ട് അപ്പൊ അവിടെങ്ങനെ നിർത്തിട്ടാണ്ട് അവര് അവിടെ ഭക്ഷണം ണ്ടാക്കി നമക്ക് കുളിച്ചണെങ്കിൽ അവിടുന്ന് കുളിക്കാം ആ ണ്ടാക്കി വെക്കും നമ്മള് കുളി രാവില ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഒരു എത്ര രാത്രി ആ ഒരു സുബൈെ കാണാൻ സുബൈക്ക് ഒരു മൂന്ന് മണി മൂന്നര ആ ടൈമില് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്
ഏ ഞങ്ങള് വൈകുന്നേരം എന്നാ ആറ് മണി കോ ക്കെ കേയറിയത്
കുളിച്ചു മാറ്റി അവിടെ തന്നെ കുളിക്കാനും തെപോലെ തന്നെ പത്തോ ഇരുപത് രൂപ ഒക്കെ ഇരുപത് രൂപ കൊടുത്താണ്ട് നമ്മള് കുളിച്ച് ഒക്കെ മാ റ്റ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾത്തിന് ഒക്കെ കഴിഞ്ഞ് കൊറചെരവടെ നിന്ന് ചായൊക്കെ കുടിച്ച് അപ്പോത്തിന് അവരന്ത്‌ ചെയ്ത് ചായല്ലേ രാവിലക്കത്ത കാൽ ചായ ഇണ്ടാവും ആതാക്കി തരും അങ്ങനെ അതും കുടിച്ച് ഞങ്ങള് ചായ കേറി അങ്ങട്ട് കേറിട്ട് അപ്പൊ തിന് പിന്ന അവര് ഇതിനുള്ള ചായക്കുള്ളതൊക്കെ ഇണ്ടാക്ക ക്കാണ് എന്നിട്ട് നമ്മള് കേറിട്ട് എന്ത്‌ ചെയ് അതെ അയിന്റെ മേലെ കേറി പടച്ചോനെ കൊറച്ചങ്ങട്ട് കേറിപ്പോതിന് കൊയങ്ങി അവിടെ ഇരിക്കാൻ തോടങ്ങി ആ ഇരി ഇരിക്കാൻ തൊടങ്ങി ഞാനൊക്കെവിടെ ഇരിക്കാൻ തൊടങ്ങി ഇരുന്നിട്ട് പിന്നെ എന്താ കേറണല്ലോ ഫുള്ള് അങ്ങനെ പിന്നെ എന്ത് ചെയ്ത്‌ പി പിന്നും കേറി അപ്പൊ നോക്കിയ അപ്പുറത്തെ സൈഡിലും ഇപ്പറത്തെ സൈഡിലും കൊരങ്ങന്മാര് എനിക്കാണെങ്കിൽ ഈ കൊരങ്ങ് ഇല്ല അവരിങ്ങനെ പറയിന് ഒന്നും കയ്യിൽ വെക്കരുത് ങ്ങളെ ഒക്കെ താ പക്ഷെ ചെരുപ്പ് വരേം ചെരുപ്പ് വരെ എന്ത് ചെയ്യാ നമ്മളിങ്ങനെ കയില് പിടിച്ചിട്ടുണ്ട് ണ്ട്ലെ ആ പ്രായള്ളലൊന്നും പ്രായള്ളോലൊന്നും കേറ മണ്ട കേറാൻ കഴൂല്ലാന്ന് അവര് ആദ്യയെ പറഞ്ഞിൻണ്ട് അതുകൊണ്ട് പ്രായമുള്ളലൊക്കെ ങ്ങളെ ബസ്സില് കൊറേ പ്രായള്ളലൊക്കെ ണ്ടായിനി അപ്പൊ അവരൊക്കെ എന്ത് ചെയ്ത് അവിടെ തായേ നിന്ന് പിന്നെ നമ്മൾ അത്ര ആ കേറിക്കോളിന്ന് പിന്നെ നമ്മൾന്ന് പറയാണെങ്കി ഇല്ല നമ്മളത്രയും ദൂരം ഉം വന്നതല്ലേ നമ്മള് കാണാനായിട്ട് വന്നതല്ലേ അപ്പം ന്നെ മ്മൾ കേറ് അപ്പ പിന്നെ മ്മള് കേറാഞ്ഞാല് അമ്മക്ക് പിന്നെ നഷ്ടാണല്ലോ അത്രേം പൈസ കൊടുത്തിട്ട് വർന് വർനും വന്നതോണ്ട് ഏ അപ്പം പിന്നെ നമ്മളെന്തെയ്ത് കേറി അങ്ങനെ പിന്നെ കൊർച്ചങ്ങട്ട് കേറിയപ്പോത്തിന് പിന്നിം തൊട്ങ്ങി കൊയ്ക്കാവൽ അവടെ ഇരുന്ന് അവടെ പിന്നെ ഇരി ക്കാനുള്ള സ്ഥലം ഓരോ പാറക്കെട്ടുകളും അങ്ങൻത്തെ തൊക്കെണ്ട് ഇരിക്കാനൊക്കെ ഇല്ലേ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കാവോ
അയെന്താ കട്ടായി പോയോ
അൽ എന്താ അറീല ഞാന് കൊറേ നോക്കി ങ്ങക്ക് കേൾക്ക്ണ്ടോ കേൾക്ക്ണ്ടോന്ന് പക്ഷെ ഒന്നും അങ്ങട്ട് കേൾക്കുന്നില്ല എന്താ അറിയൂല
ന്താ അങ്ങട്ടും ഇല്ല ഇങ്ങ
ഇല്ല ഒന്നും കേൾക്കുന്നില്ല പ്രശ്നം കൊണ്ടാവും ആ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇരുന്നിട്ട് പിന്നേം എന്തെയ്ത് അവിട്ന്ന് എണീറ്റിട്ട് പിന്നേം ഞങ്ങള് നടന്ന് നടന്ന്ട്ട് പിന്നെ കാണുമ്പ നല്ല രസണ്ട് കാ തായോട്ട് നോക്കാൻ നല്ല രസണ്ട്. അങ്ങനെ പിന്നെ കൊയ്ങ്ങി പിന്നെ എ റങ്ങുമ്പോളായി കേറുമ്പോ അത്ര വല്ല്യ കേറ്റേനി ഹലോ ഹലോ ഹലോ കേൾക്കാവോ